മ
കേക്കാം കേക്കാ ആഹ്
ശേഷം അപ്പൊ ഇതെല്ലാം കൊടുത്തിട്ടിട്ട്, കൊടുത്തിട്ടോ?
ആഹ് എന്തുവാ
പേപ്പറെല്ലാം കൊടുത്തിട്ടിരിക്കുകയാണോ ഇപ്പം അടുത്ത അതിന് വേണ്ടിയിട്ടുള്ളെ?
ആഹ് ആഹ് അടുത്ത അഡ്മിഷന് വേണ്ടി ആഹ് ആക്ച്വലി കൊടുത്തിട്ടുണ്ട് ആഹ് പക്ഷെ പ ത്ത് വരുണ്ട് നമുക്ക് ഡേറ്റ് അയ്നുള്ളില് അപേക്ഷിച്ചാ മതി. എല്ലാ അപേക്ഷിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അലോട്ട്മെന്റ് ഒന്നും വന്നിട്ടില്ല
ആഹ് ഒരു ദൂരൊയൊക്കെയാണോ വെച്ചിരിക്കുന്ന അതോ നിങ്ങടെ വീടിന്റെ അവിടെത്തന്നെ ആയിട്ടാ
ഞാ നമ്മടെ യൂണിവേഴ്സിറ്റി വെച്ച് നോക്കമ്പം അടുത്തൊന്നും ഇല്ല അങ്ങ് ദൂരെയയാ ആച്ച്വലി മൊത്തോം ആഹ് ഹോസ്റ്റലി നിക്കണ്ട ഒരു അങ്ങനെ വരത്തുള്ളൂ അല്ലെങ്കി പിന്നെ ഞാൻ കേരള യൂണിവേഴ്സിറ്റി എടുക്കണം.
ആഹ് അതിനാവുമ്പം പൈസ കൊടുക്കണ്ടേ
കൊണ്ട് പഠിക്കാഞ്ഞത് എന്താ ഞാന് എം ജി പഠിച്ചതായിരുന്നു എം ജി പഠിച്ചതുകൊണ്ട് കേരളയിലോട്ട് മാറുമ്പം ഇൻഡെക്സ് മാർ ക്ക് കൊറച്ചുടെ കൊറയും. അവർടെ കാൽ കാൽക്കുലേഷൻ വച്ച് വേറെയാ വരണ്ടെ അപ്പം കുറച്ച് മാർക്ക് കൊറയും ആഹ് ആഹ് അ അപ്പം അത് പിന്നെ എനിക്ക് ഇൻഡെക്സ് മാർക്ക് കൊറയ്ക്കും അപ്പൊ അതുകൊണ്ട് അവിടെ ഇപ്പം - പോവാന്ന് പറയുന്നത് ഭയങ്കര കഷ്ടാ ആ- അങ്ങനെ ഒര് ഇതും ഒണ്ട് കിട്ടിയമതിയായിരുന്നു എങ്ങനേലും. ഉം പിന്നെ-
ആഹ് ഹോസ്റ്റലിൽ ആകുമ്പോ കൊഴപ്പൊന്നും ഒണ്ടാവത്തില്ല പിന്നെ- ദൂരെയൊക്കെ ആവുമ്പെ വെള്ളത്തിന്റെ ചേയ്ഞ്ചസൊക്കെ വരും. അങ്ങനെയുള്ളൊക്കെ കൊറച്ച് വിഷയങ്ങളൊക്കെ ഒണ്ടാവൊള്ളു. നമ്മുടെ ഇവിടത്തെ കേരള പിന്നെ അത് പോലെ നമുക്ക് ഇത് കിട്ടത്തില്ലല്ലോ നല്ല വെള്ളം കി ചോറിനും കൂടെ ചേർന്നല്ലേ അങ്ങോട് പൊറത്തുള്ളവര്ടെ എറണാകുളം തൃശ്ശൂര് അങ്ങോട് ആലപ്പുഴ അങ്ങോട്ടുള്ള ഭാഗങ്ങളിലെല്ലാം-
ആഹ് ആഹ് ആഹ് പിന്നെ ആഹ് ഞങ്ങള് ഇവിടാണെങ്കിലും ഒണ്ടല്ലോ ഈ കൃഷിഭവൻ
ടെ ഒണ്ടോ നിങ്ങടെ അവിടെ ഇല്ലയല്ലേ ചക്കയൊന്നും മാങ്ങയൊന്നും വിത്ത് കൃഷിഭവനീന്ന് കിട്ടി. ഞങ്ങളിങ്ങനെ മേടി ങ്ങിച്ചതാ കടേന്ന് ആഹ്
ആണോ ആഹ് ആഹ് ഇ പ്പീ കൃഷി ഭവനീനാണോ അല്ലാ നമുക്ക് ഈ പഞ്ചായത്തീന്ന് കിട്ടത്തില്ലേ വിത്ത്
ആഹ് ആഹ് പഞ്ചായത്തീന്ന് കിട്ടും
ഇങ്ങനെ ഫു ണ്ട് കിട്ടും അത് കിട്ടിയായിരുന്നേ സത്യം അത് കൊണ്ട് നട്ട് ട്ട് ഞങ്ങള് കൊറച്ച് വളവും ചകിരിച്ചോറും ചട്ടിച്ചോ അ ച ട്ടിച്ചോറും അത്ങ്ങനെ കൊറെ സാനങ്ങള് ഇട്ടിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേ പക്ഷെ വളർന്നത് മാത്രേ ഒള്ളൂ അതീന്ന് ഒരു- കായ്ഫലം പോലും കിട്ടിയിട്ടില്ല.
കിട്ടിട്ടിയില്ലാ
ഒന്നും കിട്ടീട്ടില്ല അത് ആ തന്നത് മൊത്തം- പിന്നെ മറ്റൊരു ഗ്രോബാഗില്ലെ
അതെന്താ എന്ത് എന്തിന അതെന്താ സംഭവം കിട്ടിയ അവിടുന്ന്
ഏ നമുക്ക് ഈ തക്കാളി പയറ്- അഹ് അങ്ങനെ കൊറേ സ- സാധനങ്ങള് ഒണ്ട് എന്തൊക്കെയോ വെണ്ടയ്ക്ക അങ്ങനെ കൊറെ എണ്ണത്തിന്റെ തൈ- ആഹ് പകുതി വന്നതാ തൈ മുളപ്പിച്ചതാ അതേ സാധനം ഞങ്ങക്ക് തന്നത് അപ്പൊ ഞങ്ങൾത് കൊണ്ടുവന്ന് മണ്ണി കുഴിച്ചിട്ട് സെറ്റ് ചെയ്ത്ട്ട് എന്നാ വളവും അതിതുല്ലാം കൊടുത്തു വെള്ളവും എല്ലാം കൊടുത്തു എന്നിട്ടും ഞങ്ങക്ക് കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല വേസ്റ്റായി ഞാൻ വിചാരിച്ച് ഈ വട്ടവേലും കിട്ടുവെന്ന്. അതും ഗ്രോബാഗും വാങ്ങിവെച്ചു കൊറെയണ്ണം ഉം പിന്നെ
ഓ നമുക്ക് ദേഷ്യം വരും നമ്മൾത്രയൊക്കെ ശ്രദ്ധി ചെയ്തിട്ടെ ഒന്നും ഉണ്ടാവാതെ വരുമ്പോ എന്തെലു ഒരു തക് ക്കാളി കൊണ്ട് വച്ചിട്ട് അതിനകത്തൊന്നും ഉണ്ടാതെ നിക്കത് എത്ര നാളുണ്ട് ഇങ്ങനെ നിക്കുന്നു ഇതിന് തന്നെ നാണല്ലേ ഉണ്ടാകാ അത് ഞൻ ആലോയിക്കും മുരടിച്ച് മുരടിച്ച നിന്നാലും അ തേലോരു പൂ ഇല്ല ഒന്നുല്ല പടവലാണേ ഒരു മൂന്ന് മാസമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞങ്ങള് വെച്ചിട്ട് നറച്ചു പൂവണ്ട് നറച്ചു പൂ പക്ഷെ ഒറ്റക്കായില്ല ആദ്യത്തെ പൂപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ കഴിഞ്ഞ് മൂന്നാമത്തെ എന്നിട്ടും ഉണ്ടാകുന്നു ഒന്നുല്ല അതങ്ങനെ തന്നെ നിക്കും എന്താവോ എനിക്ക് നിക്കറില്ല അമ്മ പറഞ്ഞ് അത് ആരിക്കും മടിയായിരിക്കും അതിന് പൂക്ക അമ്മ ആദ്യ പറഞ്ഞ് മച്ചിപ്പൂവായിരിക്കും അത് കഴിഞ്ഞിട്ട്തേ ഉണ്ടാവുള്ളൂന്നാ പറഞ്ഞേ അമ്മയുടെ അവിടെ ഉണ്ടായി കൊറ ച്ചു പൂ കുറച്ചേ ഉണ്ടായുള്ളൂ വലിയ നീള ഇൽ ല്ലെങ്കിലും നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് അമ്മയ്ക്ക് കിട്ടി അത് ഇതുപോലെ പച്ചക്കറിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഉണ്ടായതാ അങ്ങനെ വളവിട്ട്ങ്ങനെ ഉണ്ടാക്കിയതാ
ആഹ് ആ ഇത് പൊറത്തുന്നുല്ലാതെ എന്തേലും വളം വാങ്ങിക്കുവോ
പുറത്തുന്ന് ഈ ജൈവവളം നമ്മുടെ എല്ലുപൊടിയില്ലേ എല്ലുപൊടി എന്ന് പറഞ്ഞാൽ മ വീ അതാ ഞാൻ സാധാരണ ഇടുന്നത് അതാകുമ്പോ എല്ലാം കൂടെ ചേർന്നാണെന്നാ ഇവരീ പറയുന്നത്. അതിനാവുമ്പോ വല്ല്യ വിലയുവില്ലല്ലോ മുപ്പത് രൂപെങ്ങാണ്ടേള്ളൂ
അ ഹാ ഹാ ഹാ
ക്കും ഉം അത് മേടിച്ചോണ്ടിടുവാന്നെങ്കിൽ അതാ നല്ലതെന്നാണ് ഇവര് പറയുന്നത്
അ ആഹ് അന്നേ ഞങ്ങിളിവിടെ വെച്ചപ്പം അച്ഛനാണ് ഈ വേ വേപ്പിൻ പിണ്ണാക്ക് അതറിയാവോ അഹ് അതൊക്കെ കൊണ്ടുവന്ന് ഇട്ടതാ എന്നിട്ട്തൊന്നും കിളിച്ചില്ല ആ ആഹ് പക്ഷെ നമ്മടെ ഇ നമ്മള് ഇത്രയും കഷ്ടപ്പെടുമ്പോ അതിന്റെ ഒരു പകുതി നമുക്ക് തരണ്ടേ ആ ഫുൾ പൈസ
അതെ അതെ
ത്തം വേണ്ട അതിൻ്റെ പകുതിയെലും കിട്ടികഴിഞ്ഞൽ ഓക്കെ ഒന്നും വേണ്ട ഒരു അഞ്ചാറെണ്ണം കണ്ടാത്തന്നെ നമുക്ക് ഒരു സമാധാനം കിട്ടും അതൊന്നും വരത്തില്ല
അത് ഉണ്ടാകത്തില്ല എന്തേലും മണ്ണിന്റെ പ്രശ്നായിരിക്കും എന്നാ
ആയിന്നറിയാം പക്ഷെ ചെടികളൊക്കെ ഇവിടെ നന്നായിട്ട് ആഹ് അത്
റൂപായിനകത്ത് വെക്കുമ്പോ സാധരണ ഉണ്ടാവണ്ട അഹ് ഇവിടെ ഞാന് കുറച്ച് മുളക്മേടിച്ച് പൊടിപ്പിക്കാ നേരത്തെ അയിൻ്റെ തൈ അതിന്റെ അരിയുണ്ടല്ലോ നമുക്ക് കിട്ടും അത് ഞാൻ കുറച്ച് ഇടൊക്കെ ഇട്ടിട്ടാ അത് ഉണ്ടായിട്ടാ അതേല് ഇങ്ങനെ ഒന്നോ രണ്ടോ എണ്ണം ഒക്കെ ഉണ്ടായി ചിലത് മുരടിച്ചു പോയി മുരടിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല ഞാൻ പിന്നെ കഞ്ഞിവെള്ളം ഇങ്ങനെ തലെ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്തിട്ട് പിന്നെ അതിനകത്തൂടെ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഇങ്ങെനെ സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കുവായിരുന്നു ചിലതൊക്കെ ഒന്ന് മുരടിപ്പ് മാറി ഒന്ന ഇതായിട്ട് വന്നു എന്ന്ട്ട് അതേൽ ഒന്നോ രണ്ടോ ഒ ഉണ്ടായി കൂടി വന്ന ഒരു പത്ത് മുള ഉണ്ടായി കാണും ഒരു അഞ്ചാറ് കൊല്ല ഉണ്ട ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു പച്ചമുളകിന്റെ പക്ഷേ അത്ര ഒന്നോ രണ്ടെണ്ണത്തിലേ ഉണ്ടായുള്ളൂ അത് കഴിഞ്ഞ് ഞാനതെല്ലാം പിഴുതു കളഞ്ഞു
ആഹ്
കഴിഞ്ഞിട്ട് അടുത്തത് വീണ്ടും പയറിട്ടത് ഇഞ്ചി നട്ടു പക്ഷെ ഇഞ്ചിക്കത്തൊന്നും ഉണ്ടായില്ല വെറുതെ നട്ടു
ആഹ് ആഹ് ഇഞ്ചിയൊക്കെ ഇവിടെ
അവിടെ തന്നെ പയറും നട്ട് ആ ഇഞ്ചി ഉണ്ടാവുംല്ലേ ആഹ
എണീറ്റട്ടുണ്ടാവും ഉം അതിനും വേണ്ടിയുള്ള സപെയിസ് ഇല്ല നമ്മുക്ക് ഉം ഉം ഉം ക നമുക്ക് ഏഴ് സെന്റിലാ ന ഉം ഉം നമുക്ക് ഏഴ് സെന്റേ ഉള്ളു അപ്പൊ അതിന്റതായ പരിമിതിയുണ്ട് തോട്ടൽ ആഹ് അപ്പൊ അത് വെച്ച നമുക്ക് അത്രേ പറ്റത്തുള്ളൂ പിന്നെ ചെടികളൊക്കെ കഷ്മി നന്നായിട്ട് വളരും നല്ല ചെടികളൊക്കെ ഉണ്ട് ഒത്തിരി ഉണ്ട് അത് മാത്ര ഉള്ളൂ
ഉള്ളൂ അല്ലേ ആ അവിടെ എനിക്ക് ചെടി കൊറവാ ഞാൻ മേടി മേടിച്ച് നോക്കും പക്ഷെ ഒന്നും ഉണ്ടാവണില്ല ഉം
ആഹ് ആഹ് ആഹ് ന്ന് പറയുമ്പോ ഇവിടെ മരം ഒന്നും വീടുണ്ട് അതുകൊണ്ട് പിന്നെ ഒന്നും നട വെക്കത്തില്ല ഒരു തെങ്ങ് മാത്രം ഉണ്ട് വേറെ ഒന്നുമില്ല പിന്നെ
ആഹ്
ആഹ് ഇന്ന് സ്കൂളിൽ പോയി പോയോ മോള് ആഹ് ആഹ്
ആഹ് അവള് പോയി ഇന്ന് രാവിലെ പോയി ഞാൻ വിളിച്ച ചോയ്ച്ചപ്പോ പറഞ്ഞു ഇന്ന് സ്കൂളുണ്ട് പോവാന്ന് പറഞ്ഞായിരുന്നു എന്നും യൂണിഫോം വന്ന് ഇട്ട ണ്ട് പോകണ്ട അവർക്ക് ഇന്ന് പുതിയ ഇതായത് കൊണ്ട് പുതിയ ഡ്ര ഒക്കെ ഇട്ട് ബായ്ഗും അക്കെക്കെ ആയ ഒരു സന്തോഷത്തോടെ സന്തോഷം ആഹ് അതെയടെ സ്കൂളിൽ പോന്ന പോല്ലേ ഏയ് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും അവള് ചെയ്യത്തൊന്നും ഇല്ല അതൊക്കെ തോന്നണ ആള്
ആഹ് ഒന്നത് വിളച്ച് പറ ഉം ഉം ഉം
ആഹ് വൈകിട്ട് എന്നോട് ചോദിച്ച വിളിച്ചിട്ട് ചോദിച്ചായിരുന്നു ഞാൻഈ കുഞ്ഞിന്നെ ഇങ്ങെ ഡ്രസ് ചെയ്യാൻ എടുത്തോട്ടെ എന്നൊക്കെ എന്നോട് ഞാൻ പറഞ്ഞ സ്കൂളി പോകാനല്ലേ കൊണ്ടോക്കൊളാൻ പറഞ്ഞു അങ്ങനെ എടുത്തോണ്ട് പോയി
ഉം ഉം
കളറാ ഇന്ന് യൂണിഫോം ഒക്കെ തയ്ച്ച പോ കിട്ടിട്ടുണ്ട് പക്ഷെ അവള് ഇട്ടോണ്ട് പോയില്ല ഇനി ടീച്ചർ പറയുമ്പോഴേ ഇടത്തുള്ളു അതുവരെ ഇനിയിപ്പ അങ്ങനെ ഇട്ടോണ്ട് പോവു വള്
ഉം ഉം
ഉം
ഒരു കലറ് ചിലപ്പോ സമയം അല്ലേ
ഇല്ല ഒരു ദിവസം ഇവർക്ക് ഇതാ ആം കളർ ഇടാം ഉം ബുധനാഴ്ചയാം തോന്നുന്നു ഒരു ദിവസം ഇവക്ക് കളർ ഇടാം ബാക്കി എല്ലാ ദിവസവും യൂണിഫോം തന്നെ മസ്റ്റായിട്ട് വേണം ഇല്ല ഫൈൻ കൊടുക്കേണ്ടി വരും
ഉം എത്ര രൂപ ഫൈന്
ആഹ് എത്രാന്നറില അവളിതുവരെ കൊടുത്തിട്ടില്ല ഫൈന് അവൾ ഇട്ടൊണ്ട് പോവാറുണ്ട് അടിയില് പ യൂണി ഫോമിന്റെ വൻ്ല്ലെലും വേറെ വാന്റൊക്കെ എടുത്തിട്ടൊണ്ട് പോവു അവക്ക് യൂണിഫോമിന്റെ വാന്റൊന്നു ഇഷ്ടല്ല അങ്ങനെ
ആഹ് ഏ
ആഹ് കെട്ടാൻ അറിയത്തില്ലല്ലോ ഇങ്ങനെ ആഹ് ഭയങ്കര ബുദ്ധിമുട്ടാ
ആഹ് ആഹ് ആഹ് ഓഹ് ഓഹ് ആഹ് ശെരിയാ മാ മറ്റേ ഇതായിരിക്കും മ ളിഎ മറ്റേ
സ്റ്റബിളിന്റെ ഞാൻ അല്ല ഇപ്പം ഞാൻ യൂണിഫോമിന് പാന്റ് തയ്പ്പിച്ച് കെട്ടുന്നതല്ലായിരുന്നു അത് കെട്ടുന്ന അവൾക്ക് കെട്ടാൻ അറിയത്തില്ല അതുകൊണ്ട്പ്പ കടേന്നാ കളറിലെ തന്നെ പാന്റ് റെഡിമെയ്ഡ് തന്നെ കേറ്റി ഇടുന്ന ഇങ്ങനത്തെ ലെഗീൻസ് പോലുള്ള
ആഹ് ഹോ ഹോ അത് കൊഴപ്പല്ലല്ലേ
ഇല്ല ഇല്ല ഇല്ലാതിട്ടോളൂ അതിന് പോക്കറ്റും ഒക്കെ ഉള്ളത് കൊണ്ടേ അങ് ഇട്ടോളൂ
ആഹ് ആഹ് ഓരോന്നും വെക്കാറിലോ
ഉം ഉം ആഹ്
ഉം ഉം
പിന്നെ ബ എന്ത് രാത്രി തഴിക്കൻ എന്തോ
രാത്രിയില് കഴിക്കാ ഓട്സാ സാധാരണ കഴിക്കുന്നത് ഉം ചോറും ഇരിപ്പുണ്ട് ഓട്സും ഉണ്ടാക്കും പിന്നെ രാവിലെ ചെപ്പത്തി അയ്ന്റെ ബാലൻസ് രണ്ട് മൂന്നെണ്ണം ഇരിപ്പുണ്ട് കഴിയും ഉം
ആഹ്
ഏതെങ്കിലൊക്കെ ഒന്ന് കഴിക്കും ഇനി പച്ചി ട്ടായി ഞങ്ങള് അങ്ങോട്ട് പുറത്തോട്ട് പോവ കടേല് പോണം സാധനം വാങ്ങണം കടേ
ഓഹ് ഇത് കഴിഞ്ഞിട്ട് കുറച്ചൂടെ കഴിഞ്ഞിട്ട്
ഉം
ആഹ് ആഹ്
ആഹ് ഇത് കഴിഞ്ഞിട്ട്
ആഹ് ആഹ് ആഹ്
ഏഹ് അക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നല്ലേ ഉള്ളൂ
പിന്നെ അത് കഴിയുമ്പോ എപ്പഴ ഫ്രീ ആവുന്നെ
ചു വെച്ചിട്ട്
അത് കഴിഞ് ഞാന് വന്ന് കഴിഞ്ഞിട്ട് ഫ്രീയാ ഞാ ഫ്രീ ആവ്മ്പോ ഞാ ഫ്രീയന്ന് പറഞ്ഞ്ഞാ മെസേജ് വിടാം.
അപ്പഴ്ത്തേന് ഒക്കെ വഴ ചപ്പാത്തിക്കെ ഉണ്ടാക്കിട്ടെ എനിക്ക് ആ
ആ, ആ, ആ, ആ ശരി, ശരി.